ഏഹ്
കേക്കാവോ?
ആഹ് കേൾക്കാ നേരത്തെ ഞാനിങ്ങനെ വെച്ച് അമർത്തി വെച്ചതായ്ര്ന്ന് അപ്പൊ കട്ടായ് പോയി
ആഹ് ആഹ് ഞാനോർത്തു എന്ത് പറ്റീന്നാേർത്തു
ആഹ് അത് ഉമ്മ വിൾച്ചതായ്ര്ന്നു ഉമ്മാ പിന്നെ എന്താണ് ഉമ്മാക്ക് അല്ല കറി വെക്കാൻ മേടിച്ചോ വക്കാൻ വേണ്ടിട്ട
ആ ഹാ ഹാ ഹാ ഹാ ഹാാ
പിന്നെ എന്താ പറഞ്ഞ ഹസ്ബൻഡെന്റെ സംസാരംകേൾക്കുന്നില്ലേ
അത തന്നെ ചില സമയത്ത് തോട്ടിലെടുത്ത് കളയാനൊക്കെ നമുക്ക് തോന്നും
തോന്നും ഒന്നും ചെയ്യാൻ പറ്റൂ
അന്ന് പക്ഷെ ഇപ്പ അതുകൊണ്ട് പൊരുത്തപ്പെട്ടു കേട്ടോ ഞാനും പിന്നെ എല്ലാം ശരിയാകും പിന്നെത് ശീലമായിയിക്കോളൂ എന്നൊക്കെ പറഞ്ഞത് പോലെ ശീലമാവല്ല നമ്മളതു
അത് പൊരുതപ്പെടും അഡ്ജസ്റ്റ് ചെയ്യും
ഈ പറഞ്ഞത് പോലെ ഇപ്പം ആ എനിക്ക് പ്പോ ഇപ്പോ ഞാൻ നേരത്തെ സംസാരിക്കാൻ സമയം കിട്ടും കണ്ടെത്തുവായിരുന്നു നേരത്തൊക്കെ അപ്പൊ പുള്ളി ഭയങ്കര തിരക്കായിരിക്കും ഇപ്പം ഞാനും അതിലേക്ക് എന്ത് ചെയ്തു അങ്ങനൊയിപ്പോയി നമ്മൾ മുല്ലപ്പൂമ്പിടി ഏറ്റ് കിടക്കും കല്ലിനും സൗരഭ്യം ഉണ്ടോ എന്നൊക്കെ പറയുന്ന പോലെ നമ്മള് എന്ത്‌ ചെയ്തു
ആ
ഞാനിപ്പ അങ്ങനെ അധികം സംസാരിക്കാറില്ല എനിക്ക് അങ്ങനെ സംസാരിക്കുന്നത് വല്യ വല്യ കുഴപ്പമില്ല അങ്ങനെ
അപ്പൊ നിങ്ങള് ലവ് മാരേജ് ആയിരുന്നോ
ലവ് മാര്യേജ് അല്ലായിരുന്നു അറിയ്ഞ്ച് മാര്യേജ് ഒക്കെയാ ഇന്ന് ഇപ്പൊ രണ്ട് മാസം രണ്ട വർഷം ഗ്യാപ്പ് പോന്നു കല്യാണത്തിന് ആ സമയത്ത് നമ്മള് ഫോണുകളും കാര്യങ്ങളുംക്കെയ ആയിട്ട് എന്ത് ചെയ്ത്
ആഹ
ഇത് നന്നായിട്ട് സംസാരിക്കുമല്ലോ
ആഹ ആഹ ഹഹ
ആ സംസാരം ഒന്നും കല്യാണ ശേഷം കണ്ടില്ല
കണ്ടില്ല ഞാ ഞാന അതുപോലെ തന്നൊയിരുന്നു നല്ല പിന്നെ ഞങ്ങക്ക് ഒരു കൊല്ലം ക്യാപ്പുണ്ടായിരുന്നു മുഠായി കൊടുത്തിട്ടിട്ട് ഒരു കൊല്ലം ഗ്യാപ്പ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അപ്പോഴൊക്കെ നല്ല ണം വിളിക്കും സംസാരിക്കും രുന്നു. കല്യാണം കഴിഞ് ഒരു മാസം ങ്ങാനും ഉണ്ടായിന്ന് തോന്നുന്നുണ്ട് ആ ഒരു സംസാരം
ആഹ് ആ ആ ആ അത ഞാനൊക്ക എനിക്ക് അറിയത്തില്ല അത് എന്താന്ന് അങ്ങനെ മാറി പോകുന്നെ ഇവര്
അതെന്താന്ന് അറിയില്ല ഞാൻ വിചാരിക്ക ചുമരനോട് എങ്ങാനും പറയാ മണ്ണെങ്കിലും പോയിച്ചട്ടേറിയ
എനിക്ക് ഒരു വർഷം വരെ കൊഴപ്പമില്ലന്ന് എനിക്ക് മോന് ഉണ്ടാകുന്ന സമയം വരെ
ആഹ
അതിന് ശേഷം ഇവർ പിന്നെ ആ ഒരു തിരക്കും കാര്യങ്ങളും ഇവർക്കും പ്രാരാപ്തൊക്കെ ആകുമല്ലേ
അതുകൊണ്ടായിരിക്കും
ഒക്കെ കൂടുതലല്ലേ അതുകൊണ്ട് അങ്ങനെ ഓർത്ത് ഞാനും എന്ത് ചെയ്തു
ആഹ പക്ഷെല്ല നല്ല സ്നേഹ ആയിരിക്കോ
അതെ അതെ അതൊക്കെയുണ്ട് സ്നേഹമുണ്ട് കാര്യങ്ങളുണ്ട് എന്ത്‌ ചോയി ച്ചാല്. എന്തു ചെയ്യും മേടിച്ചൊക്കെ തരും ആ സമയത്ത് മേടിച്ച് തരാൻ പറ്റിയില്ലെങ്കിലും അത് ഓർത്ത് വെച്ച് പിന്നെ പിന്നെ അതിനുള്ള സാഹചര്യം വരുമ്പോൾ അതൊക്കെ മേടിച്ച് തരും പിന്നെ ഈ ആ ജോലി ഒന്നും ചെയ്യാത്തന് അങ്ങനെ ടോർച്ചറോ കാര്യ
ആ ആ അങ്ങനെ ഒന്നും ചെയ്യൂ
നമ്മള് ഭക്ഷണൊക്കെ കൊടുക്കുന്ന സമയത്ത് കഴിക്കത്തുള്ളൂ അങ്ങനെ നിർബന്ധങ്ങളന്ന് പറഞ്ഞ ഒരു സാധനയില്ല
പിന്നെ ചീത്ത പറയേ അങ്ങനെ എന്ത ല്ല വേഗം ജോലി തീർത്ത് നിനക്കൊരു ബാത്ത് ഇര്ന്നൂടെ അങ്ങനെയൊക്കെ ചോദിച്ചു
ആ എന്നോട് മാക്സിമം ഒന്ന് നമ്മള് റസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് വീ ത്തായിരിക്കുന്നെ അപ്പറയ എന്തെങ്കിലും പണി തിങ്ങാവ് പണിയൊക്കെ തീർത്തിട്ട് ചുമ്മാ ഇരിക്കു ഫ്രീ ആയിട്ടിരിക്കു അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്ന് അങ്ങനെ വല്യ കുഴപ്പങ്ങളൊന്നുംല്ല പിന്നെ ഇതാണ് ആ അങ്ങനെ സംസാരിക്കത്തില്ല അതാണ് ഒരു നമുക്ക് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പിന്നെ നമ്മൾ പറഞ്ഞ ആ സാഹചര്യമായിട്ട് നമ്മളും പിന്നെ
പൊരുത്തപ്പെട്ട് പോ അപ്പൊ പൊരുത്തപ്പെട്ട് പോവാണ് പിന്നെ ഞാനും
ആദ്യം ആ പാടായിരുന്നു ആ ആദ്യം പാടായിരുന്നേ ആദ്യം ഭയങ്കര പാടായിരുന്നു ഭയങ്കര സങ്കടങ്ങൾ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക കിയപ്പോ ശരി രാ ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലല്ലേ അവർ
ആ അത് പോ ശ
പി ഉണ്ടല്ലോ മേലുപദ്രവ ഒന്നും ഇല്ലല്ലോ
ഇല്ലല്ല അതന്നെ ഓരോരുത്തർ ആ ഓരോരുത്തർ എന്തെല്ലാം അനുഭവിക്കുന്ന്
ഒയ്യോ അത് തന്നെ അതു തന്നെ അതൊക്കെ ഓർത്ത് പിന്നെ നമ് ലാ അപ്പൊ നമ്മള് മാ മാക്സിമം നമ്മൾ ഫ്രീ ആകുക അവരെ ഫ്രീ ആക്കാൻ നോക്കുക ഞാൻ ചുമ്മാ എപ്പോഴും വഴക്ക് ഉണ്ടാക്കുമായിരുന്നു ഈ മിണ്ടാത്തേന് പറയ പിന്നെ പിന്നെ പിന്നെ എന്ത് ചെയ്ത് എന്തിനാ വെറുതെ നമ്മളായിട്ട് സ്ട്രസ് കൊ പനെ നോർത്ത് നമ്മൾ എന്ത് ചെയ്തു പിന്നെ നമ്മള് തിരക്കായി കുഞ്ഞുങ്ങളൊക്കെ രണ്ടാളായി പിന്നെ അവരെ നോക്കാനുള്ള ഏ തിരക്കായി തിരക്കായി പിന്നെ ഞാൻ തിരക്കാകാൻ ഞാൻ മാക്സിമം എ തെയ്തു ശ്രമിച്ചു പിന്നെ പുള്ളിക്കാരന് ഏറ്റവും ഇഷ്ടുള്ള കാര്യം അങ്ങനെ ഇൻിപെൻഡന്റായിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളൊക്ക ചെയ്യുന്നതിൻ്റെ എന്നൊക്കെയ എന്നെ സംബന്ധിച്ച് വിചാരിക്ക അറിയില്ല അങ്ങനെ ഇല്ലാ കാര്യത്തിനും നമ്മളെ ഇങ്ങ് നമ്മളെ അങ്ങനെയാക്കിയിട്ട് പെട്ട ന്നു ഒരു ദിവസം നമുക്ക് മാറാൻ പറ്റില്ലല്ലോ പക്ഷെ ഞാനിപ്പോ അതെന്ത് ചെയ്യ ശ്രമിച്ചുകൊണ്ടിരിക്ക നമ്മൾ ഇൻഡിപെൻഡൻറ് ആകണം നമ്മള ആസ ആരെയും ആശ്രയിക്കാതെ എന്തു ചെയ്യണം
ആ ഒരി ആ ഞാന് അതുപോലെ എവിടെ ഉന്തുന്നായിരുന്നു ആദ്യംവി ടേം അങ്ങനേ വീടൂലായിരുന്നു ഒച്ചക്കൊന്നും വിടലായിരുന്നു ഞാൻ തന്നെ പിന്നെ സ്വന്തമായി ട്ടങ്ങട്ട് ഇറങ്ങാൻ തുടങ്ങിയ എല്ലാ സ്ഥലത്തേക്കും ഞാന് ഒറ്റയ്ക്കന്നെ പോവാ
ആഹാഹാ തന്നെ യാത്ര ചെയ്യാനൊക്കെ തുടങ്ങിയല്ലേ നല്ല കാര്യം ഞാന് ഇപ്പ അത് ശ്രമിച്ചോണ്ടിരി ക്കുവാട ഇപ്പ ഞാനിപ്പ ഒരര അര മണിക്കൂർ ടി സ്റ്റൻസിൽ ബസ് കേറി പോവുക പിന്നെ നമുക്കറിയാവുന്നണ്ടല്ലോ അവരെയൊക്കെ ഒന്നു ജസ് സ്റ്റ് കണ്ടിട്ട് തിരിച്ചു വരും സംസാരിച്ചിട്ടോക്കെ നന്ന ന ഒരു സ്റ്റെപ്പ് എടുക്കുവ നമ്മൾ മാറാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെയ കേട്ടോ പോകുന്നത് ഞാൻ ഇന്നേ ഞാൻ ഇപ്പോ സ്റ്റേ പ്പെടുക്കുന്നെള്ളു അപ്പൊ അച്ചച്ചന് എപ്പോഴും പറയും മുതുക്കിയ ആയ സമയത്ത ഇപ്പൊ എന്ത് ചെയ്യുന്നേ
ഉം
എനിക്ക് അങ്ങനെ ഒരു പ്രാപ്തി ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നേ എനിക്കിങ്ങനെ തന്നെ സംസാരിരി തന്നെ ഒരു അഭിപ്രായം പറയാനോ പക്ഷെ ഞാനിപ്പ ഇപ്പ എന്നെ തന്നെ ചേഞ്ച്‌ ആക്കി ക്കൊണ്ടിരിക്കയ ഞാന്
ആഹ്
നമുക്കു ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കാ അതിൻ്റെ ഒരു തുടക്കം പോലെ
ആഹ്
തന്നെ യാത്ര ചെയ്യാനൊക്കെ ഇപ്പം ഇപ്പം എന്ത് ചെയ്തു തന്നെ കടയ്ക്ക് പോകാനും തന്നെ ഓരോ കാര്യങ്ങൾ മേടി ക്കാനും അങ്ങനെ ഒക്കെ ഇപ്പൊ ഇപ്പൊ ശീലി ക്കുന്നതെ ഉള്ളു ഇപ്പൊ ശീലിക്കുന്നതേ ഉള്ളെ ന്ന് പറയുവായിരുന്നു
ആഹ് ഞാന് ഇക്കും എനിക്കെന്നല് ഈ കണക്കും കാര്യങ്ങളും എനിക്കറിയില്ല
ആഹ് ഹ ആഹ്
അതെന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് കൈകാര്യങ്ങളില്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ ഉമ്മ ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണക്ക് കൂട്ടും പക്ഷെ സ്കൂളലന്നാ പോയിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണക്ക് കൂട്ടാൻ തന്നെ അറയില്ല നമ്മള് സ്കൂളി പോയിന് പറഞ്ഞിട്ട് ന്താ കാര്യ ഉള്ളത്
ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കാനിരുത്തും എന്നിട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച് പിള്ളർക്ക് മന ഒന്നും മനസ്സിലാകതെണ്ട് എനിക്ക് ഈ മാത്‍സ കേട്ടോ എന്നിട്ട് നമുക്ക് തന്നെ പ്രാന്ത് പിടിക്കും ഇവരുടോക്കെ ഈ കണക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഭയങ്കര ഇതല്ലേന്നെ
ആഹ അതാന്ന്
അവസാനം എന്തെയുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു ഗൂഗിളിലേക്ക് അയച്ചു നോ ക്കുന്നു പിന്നെ അവിടുന്ന് എന്ത്‌ ചെയ്യുന്ന് ആൻസർ നോക്കി എന്ത് ചെയ്യുന്ന്
ഉം ഇവർക്കൊ വന്ന് ഉം മോള് സ്കൂൾ വിട്ട് വന്ന്
എത്തിയോ
ആഹ് മോളെത്തി
എപ്പഴാ ഫ്രീ ആകുന്നെ
ഇനി മോന് ഇപ്പൊ അഞ്ചു മണി ആവുമ്പോത്തേനും മോനും വരും അല്ല നാലേ മുക്കാല് ആവുമ്പത്തേന് മോൻ വരും
ആഹ് മൂന്ന് പിള്ളേരാണോ മൂന്ന് മക്കളാണോ? ആഹാ ഹാ ഹാ ഹാ ഹാ എത്രയിലൊക്കെയാ പിടിക്കുന്ന കുഞ്ഞുങ്ങള്
ഒരാൾ അഞ്ചാം ക്ലാസ്സില് ഒരാള് യു കെ ജില് അല്ല ഫസ് സ്റ്റാഡേർഡ് ഒരാൾക്ക് ഒന്നേകാല് വയസ്സ്
ഓക്കേ ഓക്കേ ഓക്കെ ആഹ് മൂന്ന് പേരല്ലേ?
ഉം കല്യാണം പതിനേഴ് വയസ്സിൽ കല്യാണം പതിനെ
പതിനെ ഓഹ് നിങ്ങള് ചെറിയ വയസില് കല്യാണം കഴിപ്പിക്കൂല്ലോ അല്ലെ
ആഹ്
പക്ഷെ നല്ലത ഒരു കണക്കിന് നല്ലത കേട്ടോ പിന്നെ പിള്ളാര് വളർന്ന് വരുമ്പോ നമ്മളും എന്ത്‌ ചെയ്ത്തില്ലേ പ്രായയാ ഈ നമ്മളും വളരും പിള്ളേരുടെ കൂടെ നമ്മളും വളരും
ഒരു നല്ല പ്രായത്തില് നമ്മുടെ ബാധ്യതകളൊക്കെ തീരൂലോടെ ഇവരേം കൂടോക്കെ ല്ലേ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാ നമ്മള് ഫ്രീയകത്തില്ലേ നമ്മുടെ നല്ല ഏജില്
ആഹ് അതാണ് ഉം ഉം നല്ല ഏജിൽ അപ്പത്തേനും നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും
അതെ അതെ അതും ശരിയാണ് പിന്നെ അവര് വളന്ന് കഴിഞ്ഞ പിന്നെ ഇവര് വലുതാകുന്ന സമയത്ത് നമുക്ക് പ്രായം തോന്നത്തില്ല അത് വലിയൊരു ഗണ ഗുണവല്ലേ
ആഹ് ഇത്പ്പ എന്റെയൊക്കെ പല്ലൊക്കെ പോയിട്ട് വയസ്സന്മാരണ കൊലത്തിലായിപ്പോയി ഞാൻ അ
അത് അത് ഇളയാ ആള കൂടെ സ്കൂലൊക്കെ പോകരാമ ഇല അളിച്ചരൂടെ ക വളന്നയുംമ്പ ശരി കാര ഇപ്പ നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റ
ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നമുക്ക്താണ്
ഞാൻ ഇവളെയും കൂടെ സ്കൂളിലിറക്കി വിട്ടതിന് ശേഷണ് ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് അപ്പത്തേക്ക് എല്ലാം കൈവിട്ട് പോയി എല്ലാം കൈവിട്ട് ട്ട പോയി ഇനിയിപ്പോ ഒന്നേന്ന് തൊ ടങ്ങണം
നിങ്ങള് ആ നിങ്ങള് ഭയ കൊറെ പ്രായമായിട്ടാണല്ലോ കല്യാണം കഴിക്കാ ല്ലേ
അങ്ങനെയില്ല ഞാന് എറെ ഇരുപത്തി പത്തിരണ്ട് വയസ്സിലായി ഇരുപത്തിയൊന്ന് വയസ് കഴിഞ്ഞപ്പോ എന്റെ കല്യാണം കഴിഞ്ഞാ
ആഹ അപ്പൊ കൊഴപ്പില്ല എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷായി.
പത്ത് വർഷം യ്യോ എന്റെയും സെയിം.
ആഹ ആഹ പത്ത് വർഷം ആഹ
പക്ഷെ ഇവരൊക്കെ ഒന്നും സ്കൂളിലൊക്കെ വിട്ട് കഴിയുമ്പോ ഫ്രീ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ തതൊ ടങ്ങുമ്പോത്തേക്കല്ലാ ഓക്കെ ആവുന്നേ
കാലം കഴിഞ്ഞിട്ടുണ്ടാവും.
കാലം കഴിഞ്ഞിട്ടുണ്ടാവും.
ഇപ്പ തന്നെ എന്തൊക്കെയാണ് ല്ലേ
പക്ഷെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ പറ്റിയില്ലേ അതൊരു സന്തോഷ അല്ലേ ഏത് സാഹചര്യത്തിൽ അവര് നമ്മുടെ കൂടെ ഉണ്ടാവൊല്ലോ
ആ നമുക്ക് ആ ഒരു പ്രതീക്ഷ എന്ത് എന്താലും നമുക്ക് ഇന്നത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ലന്നെ
അതും ശരിയാ അതും ശരിയാകട്ടോ
നമ്മള് മക്കളെ നോക്കണല്ലോ എന്നുള്ള അതിൽ നമ്മുക്ക് നമ്മള കടമക്ക് നമ്മള് അവരെല്ലാം ചെയ്ത് കൊടുക്ക ല്ലേ
അതെ അതെ അതും ശരിയാണ് നമ്മുടെ കടമകൾ ചെയ്യുക.
ആഹ പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയാണ് ല്ലെ
അതെ അതെ അതെ
ഉം
അതും ശരിയായിട്ടുള്ള കാര്യാണ്.
ഉം എന്തായാലും ദൈവം കാക്കട്ടെ എല്ലാരേല്ലെ നല്ല രീതിയില് ആഹ ആഹ എന്നാ ശരി എന്നാൽ ഇനി നിങ്ങള് കൊറച്ച് ഇനി നാളെ നാളെല്ലേ ഇനി ഫ്രീ ആവുള്ളു മ ക്കള് വരാൻ ടൈംമായില്ലേ
ആ് ആ് അന്ന പെ എനിക്ക് മെസ്സേജ് ആയിക്കട്ട്
പിന്നെ വിളിച്ചോളി
ആ ഓക്കേടാ
ഓക്കെ ആ ശരി